ഒന്ന് മ്പടെ ആയതിട്ടാ വിചാരിക്കാം ഹലോ
ആഹ് എന്താ ഫോണ്എടുത്തിട്ട് വേറെ സംസാരക്കെ കേക്ക് ണ്
ഹലോ ആഹ കേക്കണ്ട്
എന്തൊക്കെ പാട് വിശേഷങ്ങള് സുഖല്ലേ
എന്തക്കേ കൊഴപ്പെന്നുല്ല ഇല്ലന്ന് മഴ ല്ലയ
ഉം ഏതായാലും രണ്ട മൂന്ന് ദിവസവും നല്ല രീതിൽ മഴ ആയിരുന്നല്ലോ
ഉം നല്ല മഴ നേയിരുന്നു ഇപ്പൊ കൊച്ചീ സായിട്ട് ഇന്നലിം ഇന്നും കൊർച്ചൊര് ചോർച്ചണ്ട് ന്നാലും ഉച്ചക്കൊക്കെ നല്ല മഴന്നേയ്രുന്നു
ഉ എവിടക്ക പോവവാന്ന് അറിഞ്ഞീന്ന് എവിടക്കാ പോയിന്ന്
അത് ഞാനേ മര്ച്ചോട്ത്ത് പോയതേര്ന്ന് പ്പ അവിടെ അവിടെ ഞങ്ങ അയൽവാസിയില അടുത്ത് മരിച്ചക്കണ അപ്പൊ ആ അങ്ങട്ട് പോയി അപ്പൊ പിന്നെ ഞാൻ പോയേ പിന്നെ അവിടെ നിന്നു നിന്ന് പോന്ന് ഇപ്പം വന്നിട്ടെ ള്ളു
അപ്പൊ ഞായറാഴ്ചല്ലേ കുട്ട്യോൾക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ കൂടിട്ടുണ്ടാവൂലേ ആഹ് ആഹ്
ഇനി വേ പോരു സ്കൂളില്ലാത്തോട്ട് പിന്നെ അവിടെന്ന്
ആ എന്തേ അസുഖായി കെട്ക്കാ എന്തേലേന്ന്
എല്ലാ കൊറച്ചൊക്കെ വയ്യാതണ്ടായിരുന്നു വയ്യറ്റിന്റെ ഒളിൽ ഒരു മഴാആയിട്ട് പിന്നെ ന്താക്കൊ കേ ചെയ്തതാ ഓപ്പറേഷം ചെയ്തതാ അയ്ന്റെ റ്റ മിന്നെണ്ട് വച്ചാതായി
പ്രായം ഉണ്ടോ
ആഹ് അറുപത്തിരണ്ടാ സെറ്റ
മ് അല്ല ചേലോരൊക്കെ പെട്ടെന്ന് മരിച്ചാലാണ് നമ്മളിത് എന്തേലും അസുഖംണ്ട്ന്ന് ലും അറിയാതെ കാണാ പെട്ടന്ന് മരിച്ച് ന്ന്ള്ളൊരു വാർത്തയണ്ട് കേക്കുമ്പോ
അതെ എന്ത് വയ്യാത ക്കെന്നരുന്നു. കൊറച്ച് ആഴിക്കണ വയ്യാതായിട്ട് പിന്നെ വേറെന്തക്കെ പോയേ ആഹ ചാ നമ്മടെ അമ്മായിന്റെ പിന്നെ മകനും മരിയോളും അമ്മായി ഒക്കെ പാടെ വന്നീന്നു ഞാൻ വന്നേന്റെ ഷം
ഇബടെ
ആ അപ്പൊ പിന്നെ അങ്ങനെ ഒര് പാടം നീന്തിയാ വന്ന്ക്ക്ണേപാടത്ത് എന്താ വ ള്ളും ചളിം
ആഹ് വരമ്പളൊക്കെ മൂടിയോ
ആഹ് വരമ്പ് ക്കെ ആ അവിടുന്ന് ആ പാ ആ ഇതുവരെ പാലം വരെ പിന്നെ വള്ളാണേ വള്ളം നീന്തി ങ്ങനെ വര്നം
എവിടെ റെയിലിന്റെ അവിടുന്നാ
ആഹ് ആഹ് ആഹ്
ന്നേ
ഉം ഇവിടന്ന് പോവൂലേ എവിടന്നാ പോണാ പാലത്തിന്റെ അവിടന്ന അങ്ങറ്റ് കൊറച്ചണ് പകുതി വരെന്ന പറഞ്ഞ മാതിരി
ആഹ്
എന്നിട്ട് വിരുന്നേരൊക്കെ പോയാ
ആഹ് പോയി പോയി അവിടെ നിക്കണേ പിന്നെ കുഴപ്പമില്ല
ഏഹ്
വേറെന്തക്കെ
വേറെന്ത് ഇങ്ങനെ പോണ് ഇപ്പ ഏതായാലും ഇന്ന് ലീവേന്നന്ന് മറ്റാൾക്ക് ചെറുതിന് പനിയായ കാരണം വെള്ളിയാഴ്ച പോയിട്ടില്ല ശനീം ഞായറും ലീവേന്ന് മൂന്ന് ദിവസം അടു പ്പിച്ച് പോവാതിരുന്നപ്പഞ്ഞെ തിങ്കളായ്‌ച എന്തേലും കിർക്കണ്ടാവോ
ആഹ് ആഹ്
ഓലകാര്യോക്കെ അങ്ങനെയാണ് അടുപ്പിച്ച് പെരേല് ഇങ്ങനെ ഇരുന്ന് കളിച്ച് കണ്ടാലേ
ആഹ് ആഹ് പിന്നെ നാളെ പോകുമ്പോ മടിയായിക്കാണല്ലാ
ആഹ് നാളെണങ്ങ് മറ്റേത് ഓന്റുപ്പ കടേ പോകുമ്പോ ആണ്ട് ആക്കി കൊടുക്കലാണ് നാളെ പോവലും ഉണ്ടാവൂല്ല നമ്മളന്നെ രാവിലക്കത്ത പണിന്റെ അടിക്കൂടി എറങ്ങേണ്ടി വരും
നാളെ എന്തേ
നാളെ മറ്റേ മോള് മുക്കത്തക്ക് കൊണ്ടാക്കി കൊടുക്കാനേ ഓള് ഓള് ലീവിന് വന്നീന്ന് അപ്പോ ഓള് നാളെ ഒമ്പയ്ണിക്ക് ക്ലാസ്സൊടങ്ങുമ്പോ ത്തിന് അതായത് ഓലിക്ക് കട തൊറക്കാൻ പോവാനേ ആ നേരം ആവുമ്പത്തിന് പൊയേലൊന്ന് തിരിച്ചെത്തൂല്ലല്ലോ അപ്പോലെന്ത ചെയ്യാ പുലർച്ച നാല് മണിക്ക് പോകും ഒന്നുക്കല്ലേ സുബഹി നിസ്കരിച്ചിങ്ങാണ്ട് പോവു അല്ലെങ്ങാ അവിടെ ആ ഓല് പോകുമ്പോ രാവിലെ പോവുമ്പോ ബൈക്കേറ്റ് പോക്കാ
ആഹ് ആഹ്
എന്നിട്ട് പിന്നെ പോണ വൈക്കന്ന് എവിടെന്നങ്കിലാണ് ഇക്കാരൻ സുബഹി നിസ്‌ക്കരിക്കുക
ആഹ് ആഹ്
എന്നാ പിന്നെ കട തുറക്കാനാവുമ്പോത്തിന് തിരിച്ചെത്തുണ രീതി
ആ അങ്ങട് എത്തും ചെയ്യൂല്ലേ
ആഹ് അല്ലെങ്കിൽ പിന്നെ ഞമ്മള് ഒമ്പൊയ്ണിക്ക്ന്നാണ് പറഞ്ഞേ ഇന്നാളന്നപ്പോ കൊൻ്റാന് മീഞ്ഞാന്ന് ഞാനാ പോയത് ആഹ് ആലോയിക്കുണേ നമ്മളെ പ്രിയദർശിനി ബസ് കിട്ടിയല്ലോക്ക്
ഏ കിട്ടിയാ എവിടന്നാണ് നേരിട്ട് കിട്ടി എവിടന്നാ കിട്ടി
ആഹ കുറ്റിപ്പുറത്തു നിന്ന് ഏ- ഇബലെകെവാട്സആപ്പിൽ ഇങ്ങനെ വന്നിന്ന് കുറ്റ എന്താണ്. പൊന്നാണി ടു ഉം എന്താ താമരശ്ശേരിയാ.
ആഹ ആഹ
കെ എസ് ആർ ടി സി ബസ്സ് ഉണ്ടല്ല രണ്ട് ടൈം ഇങ്ങനെ വിട്ടീന്ന് അപ്പൊ ഞാന് ജസ്റ്റ് ആ ടൈമിലൊന്ന് പോയി നോക്കിയതാ
ആഹ് ആഹ് അതെ എവിടെന്ന കിട്ടി സ്റ്റാൻഡിന്ന് തന്നെ കിട്ടിയാ
ആ അത് പിന്നെ ഞമ്മക്ക് എവിടേം നിർ കെട്ടെ ആണ്ട് പോകുമ്പോ നേരെങ്ങനെ ഉം സ്റ്റാൻഡിന്ന് വന്നിട്ട് ഹയ്‌വേ കൂടി പോയിങ്ങാണ്ട് പിന്നെ ആ പമ്പിന്റെ അവിടെണ്ട് കേറി തിരിച്ച് വെര് വരുമ്പോ ഓല് ഹൈവേക്ക് കേറീട്ടൊന്നുല്ല ഹൈവേ ഒക്കെ കേറിയാലും മേടെ മൂടാലിക്കലും ആശുപത്രി പഠിക്കലും ഒക്കെ നിർത്തിട്ടാ പോണത്
ആഹ് ആഹ്
മറ്റേ ലിമിറ്റഡ് ഒന്നല്ല എല്ലേ സ്റ്റോപ്പിലും നിർ
ആഹ് എല്ലോട്ത്തും നിർത്ത്ണ്ടാവൂലെ മറ്റെ കെ സ്ആർടിസി നെ പേലേ ആവൂലലെ
ആഹ അപ്പം ഭംലോടെപറഞ്ഞു ആല് പോകുബോയും ഇതേ മാതിരി ആണെങ്കിൽ നമ്മക് സ്‌കൂട്ടി ആയിട്ടു പോയി ഇങ്ങട്ട്പള്ളി പഠിക്കന്ന് കയറിയ മതിയാരുന്നു. അവര് അയിരുന്നുഒരു കെറ്റാണ് ചിലപ്പ കെസ്ർടി സി ഒന്നും അതിൽക്കൂടി കയറൂ അതാണ് പോലെ അവിടന്ന്ഹൈവേക്ക് പോണത്. നമ്മള് റാപ്പാലം കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങണ്ട്ഒരു കായറ്റ ആണല്ലോ പള്ളി പടിന്റെ അങ്ങ അപ്പൊ ഈ വലിയ ബസ്സുകളൊക്കെ കേറാൻ പണിയാണ് ക്കാരന്ന് പറഞട്ട് അപ്പൊ പിന്നെ സ്റ്റാൻഡക്ക് തന്നെ അങ്ങട്പോയി.
ആഹ
അതു അവിടുന്ന് കിട്ടി ഇതേമാതിരി ഓളോ ക്ലാസ്സിന്കുറെ കുട്ടികള് ഇവിടുന്ന് അരിക്കോടുന്നു ഒക്കെ കേയറാൻ കോട്ട എന്താ ചെ യ്ന്ന്എന്താ പറയുന്ന്എനിക്ക് അറിയില്ല എടരികോടാആ ഭാകത്ത്ന്ന് നിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക് ഓ ഒക്കെ ഞാനി ഫോട്ടോ വിട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു ബസ് ഉണ്ട് ആ നേരത്ത്ക്റെഡി ആവാൻ പറ്റും പറ്റോന്ന് ചോയിച്ചു ഓലെക്ക എന്നിട്ട്ചെകാട്ടിക്ക് വന്ന നീ നിന്നിനി.
ആഹ് ആ അതെല്ലാരും കൂടെ ഒപ്പം എത്തിയാ.
അ ആഹ് ഞാന് ബസ് കേയറിന്റെ ഇങ്ങനെ ടൈമപറഞ് കൊടുക്കും ആ ബസ്സിന്റെ ടൈം ഇതൊെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ അങ്ങണ്ടും ഇങ്ങണ്ടും വൈകും കൂടുന്നല്ലാതെ അപ്പൊ ഏകദേശം ആ ടൈം കണക്കാക്കിട്ട്
ആ ആഅതുകൊണ്ട് പൈസഇല്ലാതെ പോയി വന്നുല്ലോ.
ആഞാൻ അതന്നെ വിചാരിച്ച്മറ്റേത്ഓളെകൊണ്ടരാൻ പോകവാണെങ്കിൽ ഒരു അഞ്ഞൂറ് ഉറുപ്യ മിനിമം ചെലവാ. ബസിൽ ലനെ രണ്ടാൾക്കും കൂടി അത് ഇപ്പോ ഒരു രൂപ പോലും കൊടുക്കാതെ പോയി വന്ന്. ഞാൻ അത് വിചാരിച്ച് തന്നെബസ് ബസിന് പൈസ ഒക്കെ വേണ്ടി വരുന്നു വച്ച്അതിമോ പിന്നെ പ്രിയദർശിനി എന്നുളള എഴുത്തതൊക്കെണ്ട അപ്പോ ഇവളെ ഉപ്പ പറഞ്. അത് പൈസ കൊടുക്കാത്ത ബസ്സണ് ഇനി പൈസ കൊടുക്കൻ നിക്കണം എന്നാലും ടിക്കറ്റ് എടുക്കണന്ന് പറഞ്ഞ്.
ആഹ് ടിക്കറ്റ് എടുക്കണം
ആഹ് അത് ഓൽക്ക് ഒരു കണക്ക് കിട്ടാനാൽക്കാരം
ആഹ ആഹ
അപ്പോ കെറിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോയി നല്ല സുഖ യിരുന്നു. ഇവിടന്നൊക്കെ എന്തോ ഒരു തിരക്കാന്ന്റിയോ റോട്ടീന് ഇവിടന്നൊന്നും സീറ്റിട്ടില്ല വളാഞ്ചോരി കഴിഞ്ഞതിന് ശേഷംസീറ്റ് കിട്ടിയത്
ആഹ് ആഹ്
റോട്ടുമന്നൊക്കെ ആൾക്കാരൊക്കെ ങ്ങനെ നോക്കി നിൽക്ക്ണ്കണാം പ്രിയദർശിനി വര്ണ് ണ്ടലോപറഞ്ഞിട്ട് കാരണം എന്താ ഫ്രണ്ടത്തെ ഡോറ് മുതല് ബാക്ക്ത്തെ ഡോറ് വര പെണ്ണുങ്ങൾ തന്നെ തൂങ്ങ്ണത്.
മറ്റേത് പകുതിക്കൊന്നും ഇങ്ങട് ആണുങ്ങളാണ് തൂങ്ങുണത് കാണാ. അല്ലല്ല ഡ്രൈവറും കണ്ടെക്ടറുംആൺ ന്നെയാണ്. പിന്നെ ഒന്നോ രണ്ടോ ആണുങ്ങളൊക്കെ ഇടയില് കേറുന്നുണ്ട് പക്ഷെ ഓലൊക്കെ ഈ പെണ്ണുങ്ങളുടെ അടിയില് കുത്തിതിരിക്കാൻ പറ്റണത് മാത്രമേ കേറൊള്ളൂ കാരണംഅത്രയും പെണ്ണുങ്ങള് ഇങ്ങനെ നിറഞ് നിക്കാണ്
ആ ആ ആണ് അപ്പൊ ഓൽക്ക്പൈസ കൊടുക്കണ്ടേ.
ആണുങ്ങൾ കേറാണങ്കിൽപൈസ കൊടുക്കണം.
ആഹ ആഹ
പെണ്ങ്ങൾക്ക് മാത്രേ അനുകൂലം ഉള്ളൂ.
ആഹ
സ്കൂൾ കുട്ടികളും അതും ഇതും ഒക്കെ ആയിട്ട് നല്ല തിരക് പിടച്ച് നിക്ക പിടിക്കുന്നു വേണ്ടനിക്ക്ണോൽക്ക് അത്രക്ക ഇങ്ങോട്ട് ടൈറ്റ് ആയിട്ടാണ് നിൽക്കല്ഡോർ അടക്കലും തുറ ഇങ്ങനെ ഒക്കെ കേറുനോർന്നെയാണ് ഒരു കണ്ടക്ടറും ഈ കണ്ട ജനം ഒക്കെ ഒക്കെ കൂടിയല്ല കണ്ടക്ടറെ എവിടക്ക വെച്ചിട്ട് എത്തുക അതു പെണ്ണുങ്ങളുടെ അടി കൂടിതിരക്കി നടക്കണ്ടേ?
ആ
മൂപ്പര് ബാക്കിലിരുന്നിട്ട്ഇങ്ങനെ വിളിക്കും. എല്ലാരും ടിക്കറ്റ് ഇ ടി ക്കേട്ടോ ടിക്കറ്റ് ചോദിച്ചു വാങ്ങിട്ടാന്ന് പറയും.
ആ ആ
അപ്പൊ കേറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇങ്ങനെ ടിക്കറ്റ്
ഉം ഉം അങ്ങനെ പൈസ ഇല്ലാതെ പോയി വന്നില്ലേ?
ഉം വരുമ്പോ പിന്നെ അത് കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ബസ് ഒരു മൂന്നരക്കേറ്റ് ഉണ്ട്. ഫസ്റ്റിലത്തെ രണ്ടരയ്ക്കായിരുന്നു. അപ്പൊ ഇവളെ മീറ്റിങ്ങ്കഴിഞ്ഞിട്ട് മൂന്നേ കാലിനെ വിടുള്ളൂന്ന് പറഞ്ഞു ടീച്ചർ. പിന്നെ രണ്ട് മണിയായപ്പോ തന്നെ മീറ്റിങ്ങ്കഴിഞ്ഞേക്കണു അപ്പം ടീച്ച രോട് ചോദിച്ച് ഇങ്ങനെ രണ്ടരയ്ക്ക് ബസ് ഉണ്ട് ഞങ്ങള് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ആ നിങ്ങള് സൈൻ ചെയ്ത് പോയിക്കോളിന്ന് പറഞ്ഞു. അത് വലിയ കിട്ടല് ആ കിട്ടിയപാട് അവിടന്നും മുക്കത്തുന്നും സ്റ്റാന്റിലേക്ക് വേഗം പോയിങാണ്ട് ആ ബസില് കയറി പോന്ന് എവിടെയും വെറ്റ് ചെയ്ത് നിക്കൂല. എല്ലാംസ്റ്റാന്റിലും ഇങ്ങനെ കേറും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോരുകയും ചെയ്യും.
ആ ആ
വിടെ ഈ കെ, എസ്, ആർ, ടി, സി, ബസ് ആകുമ്പോ അവർക്കുണ്ടല്ലേ ഇടക്ക് ഒരു പത്തുമിനിറ്റ് ചായകുടിക്കാനൊക്കെ നിർത്തുക.
ആ
അതിപ്പോ ഞാൻ രാവിലെ കേയറിയപ്പോ ഇവിടെ ഉം മഞ്ചേരിയില് കുറച്ച് ഒരു പത്തു മിനിറ്റ് ഓല് പറഞ്ഞു പത്തു മിനിറ്റ്ടൈം ഉണ്ട് കോട്ടോ എന്തെങ്കിലും വെള്ളം കുടിക്കണ്ടവരൊക്കെ കുടിച്ചോളിന്ന് പറയുന്നുണ്ട്.
ആ ഇവട്ന്ന് എത്ര മണിക്കൂറാണ് അങ്ങട്ട്?
മൂന്ന് മണിക്കൂർ വാ ണം.
അങ്ങട്ടോ?
ഏമ്
ഉം
മൂന്ന് മണിക്കൂർ ശരിക്കും ലിമിറ്റഡിന് മറ്റേ ഇതിനൊക്കെ പോവുവാണെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട്എത്തുംഇത് നിർത്തി നിർത്തി പോണോണ്ട് മൂന്ന് കഴിഞ്ഞിക്കണ്. ന്നാലും മൂന്നും ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനൊക്കെ.
ഉം ഉം
കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട്.
യെ മുക്കത്ത് ലെ
ആ നമ്മൾ മറ്റേ രീതിക്ക് പോവാണെങ്കില്-
നമ്മൾ ഇന്നാളെ കല്യാണത്തിനു പോകുമ്പോ ഇങ്ങള്പറഞ്ഞില്ലല്ലേ
ആ നമ്മള് ഇവള് ഇതി ന് പോകുമ്പോ
ആ ഫീതെടെ
ഉം ഓല് അങ്ങോട്ട് പോണ ബസ്സണിത് താമരശ്ശേരി ലാസ്റ്റത്തെ ത് സ്ഥലം ഓൽതാണ് ഫസ്റ്റ് പോ സ്ഥലം പൊന്നാനി പൊന്നാനി മുതല് താമരശ്ശേരി വെരെ പോണ ബസ്സെളാണ് അത് ഏതായാലും ആ രണ്ട് ബസ്സ്ണ്ടായതോണ്ട്
പിന്നെ
ആ ആ ബസിന്റെ സമയം അല്ലെങ്കിൽ ഓല് അങ്ങനെ തന്നെയാണ് ഏഴ് മണികേറ്റാ പോണംന്ന് പറഞ ല്ല ഏഴു മണിക്ക് കെ എസ് ആർ ടി സി ഉണ്ട് അയിനാണ് പോക്ക്ന്നൊക്കെ
ഓ
അത് ഏത് ബസ് ആണോ ഏ റൂട്ടാണോ എന്നുള്ളത് അറിയി ല്ല ഇത് ഇങ്ങനെ റൂട്ട് ഇവരെ ഗ്രൂപ്പില് ഒരു
നി ങ്ങളപ്പംഎത്ര മണിക്കാ പോയി
ഞാൻ ഇബന്റെ ബസ്സ് എട്ട് ഇരുപതിനല്ലേ വരിക അപ്പൊ ഓനാ യിട്ട്നേരത്തെ എട്ട് മണിക്ക് ന്നെയങി ഇറങ്ങി. ന്നട്ട് ഓനെ ആ മൂടാലിന്റെ ഓർഡർ ഇട്ടിട്ട് സ്കൂൾ ബസ്സില് കയറ്റിക്കൊടുത്ത്
ഉം
എട്ടേ നാപ്പിനേന്ന് ഇബട്ന്ന് ബസ് സ് പക്ഷെ ഞമ്മളെ ആദ്യത്തെ ദിവസായതോണ്ട് അറീല്ലല്ലോ പാേയ്ക്ക്ണാേ ഇല്ലേ എന്താന്നൊന്നും അറീലല്ലോ അപ്പ പിന്നെ കൊർച്ച് നേര് ത് അടെ സ്റ്റാൻഡ്ല് പോയിന്ന്
ആഹ് ആഹ്
അപ്പ അവ്ട്ത്തെ ബസേരാെക്കെ പർഞ്ഞ് ആ
ന്നട്ട് വണ്ടി എവ്ടെ നിർത്ത്യേ കുറ്റി പൊർത്താ
ഞാന് വണ്ടീയ്റ്റല്ലാ
ആഹ്
ക്കാന്നാ ബൈക്ക്മ്മെ പോയെതേന്ന്
ആഹ് ആഹ്
അപ്പ ചെക്കനെ സ്കൂൾ ബസ്സ് കേറ്റി കൊട്ത്താണ്ട് അങ്ങനെ ഓലിന്നാണ്ട് സ്റ്റാൻഡ്ക്കാക്കി തന്ന്
ആഹ് ആഹ്
അപ്പൊ അവ്ട്ത്തെ ബസ് കാണാതെങ്ങനെ നിക്കേന്ന് അപ്പൊ ബലറീണ ആൾ ക്കാരക്കെണ്ടാവാെല്ലോ അപ്പോലർഞ്ഞ് ബസ് ഇപ്പം വെരും നല്ല തെരക്കാണെയ്ക്കാരം ഡോറ്മ നിക്കര്ത് എങ്ങെനെങ്കിലൊക്കെ തെരക്കീട്ട് ഉള്ള്ക്കാണ്ട് കേറിര്ന്നാേണ്ടിട്ടാ പർ
ആഹ് ആഹ് ഇന്നായ്ക്കോട്ടെ ഞാന് പിന്നെ വിളിക്കണ്ട്
ആഹ് അയ്ക്കോട്ടെ